ഹലോ ആഹ്‌ കേൾക്കില്ലേ ആഹ്‌ കേൾക്കണ്ട് ആഹ് എന്തൊക്കെണ്ട്
എന്നാ വിശേഷണ്ട്
പണിയൊക്കെ കഴിഞ്ഞോ
ആഹ്‌ പണിയില്ലാം കഴിഞ്ഞു വെറുതെ ഇരിക്കുവായിരുന്നു
ആഹ്‌ പിന്നെ കുട്ടികള് പഠ കുട്ടികൾ പഠിക്കുന്നോട് ത്ത് ഇരിക്കൊന്നും വേണ്ടേ ഇപ്പോ
ആഹ്‌ കുട്ടികള് പഠിക്ക രണ്ടുപേര് രണ്ടു വഴിക്ക് ഇറങ്ങിപ്പോയി
ഏഹ്‌ അത് ശരി
ഉം രണ്ട് പേരെ രണ്ടുവയിക് ഇനി വിളിച്ചോ എടുത്തോണ്ട് വരണം ഇവിടന്നെങ്കിലും ഒരാൾ ഇപ്പം വന്നായിരുന്നുന്ന്എന്നിട്ട് വീണ്ടും പോയി ഉം ആമ്പിള്ളേർ അതാ ഇത്രയും ബുദ്ധിമുട്ട്
ആഹ് അതെ അതു ഭയങ്കരബുദ്ധി ഞാനത് പറ എനിക്ക അതേമാതിരി മോന ചെറുത് എൽ കെ ജി ചേർുത്തിയ്ണ് അപ്പൊ പിന്നെ മൂന്ന് മൂന്ന് പെൺ കുട്ടികളെ ചേർത്ത് ഞാൻ അറിഞ്ഞില്ല അറിയോ ഓല പഠിക്കാനാാവുമ്പോ ഇരുന്ന് ഓല് ചെയ്ത് കൊടുത്ത് ഇത് ഇങ്ങോട്ട് നിക്കുമ്പോം എന്താ പറയാെന്നെ വരുമ്പോം പറയൂ ഇന്നോട് ഇവിടന്ന്ന്നല്ല ചെല്ലണ്ട് മാമിന്റെ എടതിന് ആ ചെല്ലണ്ടിയത് നിങ്ങളൊന്ന് പോയാനി വിടുന്ന്
ആ ഹ്‌ അതിന്റെ വാക്കി ഇവിടി ഇവി രണ്ടമളരെ മൂത്തവൻ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പപ്പോ ക്ലാസ് ഇല്ലോ പ്ലസ് വണ്ണിൽ ഇന്നേ ചേർത്തൊള്ളൂ ഇളയാള് ഇപ്പ ഇവിടെ പഠിക്ക ആഹ്‌ കിട്ടി ഇന്നലെ കൊണ്ട് കാണിച്ചാരുന്നു ചേർത്ത് ഇന്നലെ ചേർത്ത്
അതെ ആഹ്‌
ഇളയെ കൊച്ച് പിന്ന ഇപ്പ ഇവിടം വരെ ഒന്ന് വന്ന് നോക്കിട്ട് തെ കൂട്ടുകാർ അവിടെ പറഞ്ഞു ഉണ്ടന്നന്ന് അങ്ങോട്ട് പോയി അപ്പറത്തെ വീട്ടിലോട്ട് പോയി
ഏഹ് ഏഹ് അതന്നെ അവരെ കിട്ടൂല അവരെ വേറെ അവർക്കൊരു വേറെ മൈൻറ അല്ലേ ഞാനിങ്ങട്ട് എല്ലാരും ഇങ്ങടെ ഇന്നെ കളിയാക്കുംഇഞ്ജ് പെൺകുട്ടികള നോക്കി ഇങ്ങനെ വളർത്തിപ്പഞ് ഇജ്ജ് പഠിച്ചോന്ന് പുറത്തൊക്കെ വിട്ടാ കാണൂല
ആഹ്‌ ഇത് തന്നെ അവസ്ഥ ഇപ്പൊ ഇവിടെ വന്നിട്ട് ചോദിച്ച് ഇരുപത് രൂപ തരുവാന്നെ പഠിക്കാന്ന് ഞാൻ പറഞ്ഞ എൻറ അടുത്ത് ഇരുപത് ഇരുപലൊക്കെർമ്മിച്ചു പോയതാ ഏഹ് എന്തിനാന്ന് ചോച്ചപ്പോ പടക്കം മേടിക്കാനോ ഇപ്പ എന്തിനാണോ പടക്കം ഇവിടെ ഒരു നമുക്ക് താഴെ ഒരു കടയുംണ്ട് അവിടെ ഇല്ലാത്ത ആ സാധനങ്ങളില്ല
ആ ആ അതന്നെ മക്കൾ ഇപ്പൊ മക്കൾക്കിപ്പ അത് ആ ഒരു ലെവൽക്കാ ആ മക്കൾ ചിന്തിക്കു
ആ അതെ അതെ ഇപ്പ ഇവിടെയോ ആരുടെയോ അടുത്ത് കണ്ടന്നു ഞാൻ പറഞ്ഞു മുട്ടായി മേടിച്ചാലും പടം മേടിക്കാനും കൊടുക്കാത്തേനും ഇവടന്ന് എറങ്ങിപ്പോവല്ലേ
ആഹ ആ അതന്നെ പെരുന്നാളൊക്കെ ആയാല എന്താ പൊട്ടിക്കണ പണ്ടൊന്നും ഇല്ലാത്തൊരു സംഭവാണല്ലോ അത് ഇപ്പൊ മക്കള് പൈസക്കൊരു നെലിം വെലിം മക്കള് കാണിക്കൂല ഉം അവര് ചോയ്ക്കുമ്പോക്കണും അവര്ക്ക് അവർ ചോദിക്കുമ്പോക്കിന് അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങൾ മാത്രോള്ളൂ ഇങ്ങനെ
ആ അതേന്നെ ഇവിടെ പറ പത്ത് രൂപ ഞാ തരാം പത്ത് എനിക്ക് വേണ്ട ഇരുപത് രൂപ തരുവാണേ മതി ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട
ആഹഞാൻ പറയാ ഒരു വല്ലാ ഒരു കാലാണ് മക്കളെ മക്കളോടൊക്കെ ഒന്ന് കയർത്ത് സംസാരിക്കാനും പറ്റൂല അവര് പറയണ നമ്മള് ക്കും വാണ്ടി താളം തുള്ളി നിക്കണപ്പം
ആ അതെ അതെ ഇതപ്പ ചോദിച്ചാലും തരിയെലാന്ന് പറഞ്ഞോണ്ട് പോയിട്ടുണ്ട്
ആ ആ അതന്നെ ഇവിടെ അങ്ങനെ പറയലേ നിങ്ങള് മാ ആ ആ് അതാ ഞാ പർഞ്ഞേ നൂറ് വട്ടം കൊടുത്താല് നൂറ്റൊന്നാം വട്ടം വട്ടം കൊടുത്തിട്ടില്ലെങ്കില് ഇവിടെ മാത്ര ത്രള്ളൂങ്ങനെ പറയും
അതെ അതന്നെ ഇപ്പ ഇവിടെ പറഞ്ഞു എനിക്ക് മാത്രം തരില്ല എല്ലർക്കും കൊടുക്ക ഞമ്മടെ പടക്കം മേടിക്കാതേ ഇല്ല പടക്കം ഇങ്ങനെ ഒരശുന്നാണ് എനിക്കറിയത്തില്ല എന്താ ചെയ്യണ്ടേന്ന്
ആ അതാണേ പീടിയെൽ ഉണ്ട് മക്ക ക്കൾ ആരോ ഒരാൾ ആ ഇപ്പ ഇപ്പത്തെ ത്ന്ന് പറഞ്ഞാൽ ആരെ ഒരാൾ എന്തോ ചെയ്തോ അതിനനുസരി ച്ചെല്ലാരും ഇങ്ങനെ
ആ അതെ അതെ അതെ ഞാൻ പറിന്ന ചോ ചോറുണ്ടിട്ടും എനിക്ക് ചോറൊന്നും ഇനി ഇവിട്ന്ന് വേണ്ട എനിക്കൊന്നും വേണ്ട
ഉ
ഇരുപത് രൂപ തരുവോ ഇരുപത് രൂപ തരിയെല്ല എനിക്കൊന്ന വേണ്ടാന്ന് പറഞ്ഞ ബഹളം വെച്ചിട്ട് പോയിട്ടുണ്ട് ഒമ്പത് വയസേ ഉള്ളു ഞാൻ ചെയ്യാനാ
ആഹ അതന്നെ ഒന്നും ചെയ്യാൻ- ജോലി പറയണേക്ക് നമ്മള് ത താഴ്ന്ന് പലതും ഇപ്പോ എന്തൊക്കെ സംഭവിക്കണ നാട്ടില്
ആ അത അതെ പ്പ നമ്മൾ കൊറെ ഒച്ച വെച്ചാലും നമ്മള് ഇവിട നേരം എടുത്ത്‌ കൊടുക്കും അത ഏറ്റോം പാട് ഇല്ലെങ്കിലും എടുത്ത് വച്ചിരിക്കുവല്ലേ എന്നൊക്കെ എന്റെടുത്ത് പറയും
ആഹ അതന്നെ അതന്നെ നമ്മൾ എല്ലാം അതും ഓർക്ക് ചെയ്താലും അവർക്ക് സ്നേഹം ങ്ങട്ട് ചെറിയ ഒരു പെശക വരുമ്പോ ക്കും അവരെന്തൊക്കാണ് വിളിച്ചറിണത്
അതന്നെ ഇവിടെ
ആ ആഹ് എന്തൊരു സംഗതി നമ്മളിപ്പോ എന്ത് ആഹ് ചെയ്തൊടുത്ത പിന്നെ ഞാ പൈസ കൊടുക്കണ ഒരു ഏർപ്പാടുല്ലട്ടോ
ഇവിടെ എനിക്ക് സ്റ്റിച്ചിങ്ങിന്റെ പരിപാടിണ്ട് അപ്പൊ തയ്യിൽന്റെപ്പൊ ന്റെ അടുത്ത് പൈസ കാണും വല്ലാ തയ്ക്കാനൊക്കെ തരുമ്പോ പൈസ ഉണ്ടെന്ന് ഇവർക്കറിയാം അതുകൊണ്ടാ വന്ന് ചോദിക്കത് ഇതോറ്റൊരു രൂപ നമ്മുടെ കയ്യിൽ ഇരിക്കല്ലോ എല്ലാം ഈ പെറക്കി കൊടുപ്പാ ഇല്ലെങ്കിൽ ഫോൺ എടുത്തൊണ്ട് ഗൂഗിൾ പേ ചെയ്ത് കടെ കൊടുക്ക തന്നെ ഒമ്പത് വൈ
ഏഹ് അത് അതന്നെ ഏഹ് അതൊക്കെ പഠിച്ചില്ലേ
അതൊക്കെ പഠിച്ച് ഇപ്പ ഫോണെടുത്തോണ്ട് സ്കാനർ ചൊദിച്ട്ടേടുകൊള്ളു എടുത്തിട്ട് അവിടെ കടെക്കൊണ്ട് സ്കാനർ കൊടുത്ത്
ഇട്ട് കൊടുത്തിട്ട് വരും തന്നെ എല്ലാം പഠിച്ചു അതൊക്കെ പഠിച്ച
ക്യാഷ് ഇന്റെ കയ്യിലില്ല ഇപ്പൊക്കെപ്പനോട് ചോയിച്ചോളീ ഞനെ ഫോണ് ഇപ്പക്ക് വിളിച്ചറിയ എന്താ വേണ്ടത് ച്ചാല് പറഞ്ഞാല് അപ്പോഅങ്ങട്ട് കൊണ്ടുവരും അല്ലാതെ പൈസ കൊടുത്തിട്ട് അങ്ങനെ വാങ്ങ്ണ ഒരു പരിപാടി ഇതുവരെ ഇല്ല
അതിന്‌ നമുക്ക് താഴെ തൊട്ടടുത്ത് കടയുണ്ട് പോപോവുക വരിക ഇപ്പൊ പള്ളിക്ക് പോണോന്ന് പറഞ്ഞ്ഇപ്പ ഇഷായിക്ക് പള്ളിക്ക് പോകും കുറെേ പിള്ളേർ കൂടി പോക്മ്പോ ഇവർക്ക് പത്ത്‌ രൂപ മുട്ടായി മേടിക്ക അതുഇതിനക്കെ സ്കുളിൽ പോകുമ്പോ ഒരു വക മദ്രസയിൽ പോകുമ്പോ വേറെ
ആ ഈ പള്ളിക്ക് പോണതീ മുട്ടായി വാങ്ങി തിന്നാനാവു
ആ പള്ളിക്ക് അവടെപോയികേറോന്ന് ആർക്കറിയാം പള്ളിക്ക് കെറുന്നുണ്ടന്ന് രണ്ട് മൂന്ന് പിള്ളേര കൂടി ഇപ്പോ അവിടെ
ആ പക്ഷെ ഇവിടെ അയ് ഇവിടെ ആ കാര്യത്തിലൊക്കെ നല്ല സ്ട്രിക്റ്റ് ആട്ടോ മക്കളെ പള്ളിക്ക് വിടുന്നതൊക്കെ അത് മക്കൾ അവിടെ അവിടെ ആ അമ്മള് തൊട്ടടുത്താണ് അവിടെത്തന്നെ അങ്ങാടിയും അപ്പൊ മക്കൾ അവിടെ എവിടെങ്കിലും കണ്ട്കയാണെങ്കിൽ ഇങ്ങനെ അങ്ങനെ രീതിയിലൊക്കെ കണ്ട് ആ താണെങ്കിൽ പിറ്റെന്ന് മദ്രറസ്ന്ന്ഉസ്താദ് അതിന്റേതായ പണിഷ് ഷ്മെന്റ് കൊടുക്കും അപ്പൊ ആയതിനാല് മക്കള് അങ്ങനെ ആ ടൈമിന് മക്കൾ ഇറങ്ങൂ ലാ
ഉം ഇത് ഇപ്പം ഇനി ബാങ്ക് വിളിക്കുമ്പോ പോയാൽ പിന്നെ പെട്ടെന്ന് വരും പള്ളി കഴിഞ്ഞ് വരും എന്തങ്കിലും മിഠായി മോടിക്കണം ആ കടയിൽ നിന്ന് അതിനായി പോന്നത്
ആഹ് അതെ ഉം നമ്മളൊരു വട്ടം കൊടുത്ത കഴിഞ്ഞ ആ കൊടുത്തുഒരു വട്ടം കൊടുത് കഴിഞ്ഞാൽ പിന്നെ പിന്നെയും അത് കൊടുക്ക ന്നെ വേണ്ടി വരും കൊടുത്ട്ടില്ലങ്കി
എത്ര രൂപ ആയിരുന്നാലും ചോദിക്കാതെഇന്ന് വരെ ഒരു രൂപ പോലും എടുത്തിട്ടില്ല ചോദിക്കും നമ്മളോട് എട ഇട്ട്നമ്മൾ കറക്കി കറക്കി കറി കൊടുക്കുന്ന ഇടം വരെ ഇങ്ങനെ നിൽക്കും
ആഹ് ആഹ് അവർക്കത് അറിയും ചെയ്യാം അവരെ കാര്യം എങ്ങനെങ്കിലും പൂർത്തീകരിക്കാൻ അവർക്ക് നല്ലമിടുക്ക ഉം
ആം നല്ല മിടുക്ക കിട്
ക നമ്മളൊക്കെ നമ്മള ആ കാലത്ത് ഇമ്മരോടൊക്കെ ചോദിച്ചു ആഹ് ചോദിക്കൂല്ല അഥവാ എന്താ ചോദിച്ചാ ഇല്ലന്ന് പറഞ്ഞ പിന്നെ ആ ഭാഗത്ക്ക് ഇല്ല
ഇല്ല നമ്മള് പര നമുക്ക് ബുദ്ധിമുട്ട് അറിയാമായിന്നരുന്നു അവരുടെ ഒക്കെ നമ്മള് ഒന്നുമില്ല ഒരു ഫീസ് പോലു സ്കൂളിൽ ഞ അവർക്കക്ക് സ്കൂളിൽ നാം അവർക്ക്പഠിക്കുമ്പോഴൊക്കെ ചോദിച്ചിട്ടില്ല ലാസ്റ്റ്എല്ലാരും കൊടുത്ത കഴിഞ് നമ്മൾ വന്നെങ്കിലുംല്ലാം ചോദി ചോദിക്കാൻ തന്നെ മടിയാ
ആഹ് അത്‌ തനെ ആ ഒരു ടൈമിന് നമുക്ക് ട്യൂഷൻ ഇല്ല ഒന്നുംല്ല നമ്മള് എന്താ ഒരു ഗവൺ മെന്റ് സ്കൂൾ പഠിച്ച് പോര് ഇപ്പ നമ്മള് ഈ മ ആ ആഹ് അതന്നെ നമ്മളൊക്കെ അങ്ങനെന്നെ ആ ബസ്സിന് പോയിക്കോ പറഞ്ഞാഒരു അൻമ്പത്പൈസ തന്നാലും അത് നമ്മള് ചെലവാക്ക കതോടെ കൈമ പിടി ഇക്ക്യ അറിയായിരുന്നുആ ഔഎല്ല അത് നമ്മളെ പിന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് നമ്മള് അവർക്ക് എത്രത്തോളം ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുമോ അതിനാണല്ലോനമ്മള് ശ്രമി ഇപ്പോനമ്മളെ ക്യാശ് ഉണ്ടോ ഇല്ലന്ന് എല്ല
ഉം അതെ അതെ അതെ
ട്യൂഷനായിട്ടും അതും ഇതായിട്ട് അങ്ങനെ അവര് പഠിക്കട്ടെ അവര് പഠിക്കട്ടെ എന്നുള്ളൊരു
നമ്മൾ അവരെന്ന് പറഞ്ഞ് നമ്മള് ചാവും
അതെ ഉം അതാണ് ഞാന് ഞാനിപ്പോ ഞാനിപ്പോഎന്റെ ഹസ്ബന്റിനോട് പറയും നമ്മുക്ക് ച്ചിട്ട്എന്തെങ്കിലും ഉണ്ടാക്കാന്നല്ലതെ ഇഞ്മക മക്കുംവേണ്ടി നമ്മള് ഇങ്ങനെ ജീവി ജിവിച്ചിട്ട്‌ ഒരു കാര്യ ഇല്ലറിം ഉം ഇഞ്ഞ് അങ്ങനൊതന്നെ ഉണ്ടാവ അവര് അവരെ പാടും വിധി നമ്മൾ ഇങ്ങനെ പഴക്കാ കഷ്ടപ്പെട്ട്അവരെ പഠിപ്പിച്ച് അവരെന്ത ഒരു ഇതിയിലായി പിന്നെ ഓല്ഓല പാടും ഇതായിട്ട് പോവുല്ലോ പിന്നെ മക ബുദ്ധിമുട്ടൂലാഎന്നുള്ളൊരു പ്രശ്നം ഇട്ടപോ നമ്മളെ ഒക്കെമാതിരി അങ്ങനെ അവർക്ക് അവര്ക് അവരെജീവിതം എങ്ങനെങ്കിലും ഗുണം അത് ആ ഭാഗം നമ്മൾ ചിന്തിക്കേണ്ട
ആഹ് അതെ അതെ അതെ
ആ ആ ഒരു രീതിക്ക എത്തും അങ്ങനാണ് അതു
മ്മ് മൂത്ത മോന് ഒരു കൊഴപ്പം പ്പ്ല മൂത്ത മോനിക്ക് ഒരു കുഴപ്പമില്ല അവൻ നന്നായിട്ട് പഠിക്കുതൊണ്ണൂറ്റി രണ്ട് ശതമാനം മാർക്കുണ്ട്
ആഹ് ആഹ്
അവൻ മിടുക്കനാ അങ്ങനെ വലിയ ഇതൊന്നല്ല പക്ഷെ എളയ കൊച്ചാ അതിന്റെ നേരെ തിരിച്ചവിപരീത മൂത്തവന്റെ നേരെ തിരിച്ച മൂത്തവൻ ആരോടും അങ്ങനെ സംസാരിക്കേല ഒത്തിരി കൂട്ടില്ല കമ്പനിയില്ല ഒത്തിരി മിണ്ടുവേല അവന് അവന്റെ കാര്യം പഠിക്കണമെങ്കിൽ പഠിക്കും നമ്മൾ ഒത്തിരി പാടൊന്നും പിണ്ടേടാ പഠിക്കടാ ഒന്നും പറയൊന്നും വേണ്ട നല്ല അത്യാവശ്യം പഠിക്കും ഇ രണ്ടാമത്ത ഉണ്ട് ഏഴു വയസ് വ്യത്യാസം ആ രണ്ടു പേരും പക്ഷെ നേരെ തിരിച്ചു
ഉം അതന്നെ അത് എല്ലാ വീട്ടിലും അങ്ങനെ ഉണ്ടാവന്ന് തോന്നണ്ട്
ഉം അതെഅതെ അതെ പ്പം ഞങ്ങൾ അന്നേരം ഹസ്ബൻറിനോട് ഞാൻ പറയാ ആ ഒരാള് നിങ്ങളെ പോലെ ഒരാൾ എന്നെ പോ പോലെന്നു പറയാം അപ്പൊ പറയു ലെ ആ തള്ളവരയാ പറയുന്നേ ആ ഇനിയിപ്പം എന്നെ പറഞ്ഞോ ന്ന് പറയും നമ്മളായി അങ്ങനെയല്ലേ പറയുന്നേ ഇത് ആരുടെ സ്വഭാവന്ന് ഇങ്ങനെ പറയുമ്പോഴേ മൂത്തവൻ എല്ലാരും എന്റെ സ്വ സൊന്ന് പറയുവായിരുന്നേ ആദ്യമൊക്കെ അപ്പൊ ഇളയവനു ഉണ്ടാവുമ്പോ ഞാൻ പറയിതുപോലെ നമ്മുടെ രണ്ടുപേരുടെ സുഗം എന്നെ ഇനി പറഞ്ഞോളെ ഉം ഇവന് ഇളയവനിക്ക് ഒരു ഇച്ചിരി വാശി കൂടുതലാ ആഹ് പക്ഷെ നമ്മളോട് ഉള്ളൂ ബാക്കി അയൽവക്കം കാരോട് എല്ലാരോടും വല്യ ഇഷ്ടം ആ അവരൊക്കെ ഒരു കടക്ക് പോകാൻ പറഞ്ഞ പറഞ്ഞാലും അള്ളോഹ് ഭയങ്കര പൈസ മേടിക്കുന്നു കൊണ്ടോയി മേടിച്ചു കൊടുക്കുന്നു നമ്മളൊരു കടക്ക് പോകൻ പറഞ്ഞപ്പ പറ്റിയല്ലാന്ന് നാട്ടുകാർക്കെല്ലാം ഭയങ്കര ഉപകാരിയുമാ
ആഹ് അപ്പൊ എന്തെങ്കിലും ഒരു പാരിതോഷികം കൊടുക്കും വേണോ
അതെ അതെ അതെ അല്ല ആ അതെ അതെ ഈ അയൽവക്കത്തെ ആരെങ്കിലുമൊക്കെ എന്തേലൊക്കെ സ സാനംമേടിച്ചോണ്ട് വന്ന പൈസയും വേണ്ട ഒന്നും വേണ്ട അപ്പ തന്നെ മേടിച്ചു കൊടുക്കും മേടിച്ചെരിലാന്ന് പറയത്തെയില്ല. ഞാനിപ്പോ കടേക്ക് പത്ത് രൂപയുടെ സാനത്തിന് കൊടുത്തെങ്കി ഇരുപ രൂപ കയ്യി കൊടുത്താലേള്ളൂ പത്ത് രൂപയുടെ മേടിച്ചുകൊണ്ട് തരുള്ളൂ. അപ്ത് രാവിലെ പോയി വൈകിട്ടേ കിട്ടുള്ളു താനും സാനം.
അല്ല മങ്ങനെ പറഞ്ഞത് കേൾക്കള്ളൊരുതുണ്ടെങ്കില് പിന്നെ മക്കള് നന്നായിക്കോളൂ
ഉം അതെ അതെ അതെ
അങ്ങനെ ആ ആരായാലും പറഞ്ഞത് കേട്ടാ നമ്മള് ഞാൻ എപ്പോഴും പറയല്ലേ നമ്മള് ഏതൊരാളെ കണ്ടാലും നമ്മള് പുറത്തു നമ്മളൊരു ബന്ധം നമ്മളൊരു അറിയുന്ന ഒരാളെ എവിടെ കണ്ടാലും നമ്മ നമ്മള അയിനനുസരിച്ചുള്ള ഒരു പെരുമാറ്റം അയ്മലാണ് നമ്മളെ സ്വഭാവം
ആഹ് ഇത് ബാക്കി എല്ലാവർക്കും ഭയങ്കര ഉപകാരിയ ആരെന്തു പറഞ്ഞാലും കേക്കാതിരിക്കേല. എവിടെ പോണോന്ന് പറഞ്ഞാലും പോകുകയും ചെയ്യും എല്ലാർക്കും ഇവിടെ നമ്മുടെ അടുത്ത ഒരു അങ്കമ്പാടി ഉണ്ട് അങ്കമ്പാടി പോ ഇവന് ഇരിക്കും അവിടെ പോകുമ്പോ ടീച്ചറിന് പാല് മുട്ട എല്ലാം മേടിച്ചു കൊടുക്കും അവര് പൈസ കൊടുത്താലും മേടിക്കുകയും ഇല്ല കേട്ടോ അവര് ഒരു പത്തു രൂപ നീ എടുത്തോട പറഞ്ഞ അതാരോടും മേടിക്ക ആരുടെ ഒരു സാധനം മേടിച്ച് തിന്നെല. ആരോടും പൈസയും മേടിക്കേല കൊടുക്കും ടീച്ചർ കൊടുക്കും പത്ത് രൂപ എടുത്തോടാന്ന് വേണ്ടാന്ന് പറയും ഞങ്ങടെ ഉമ്മി വഴക്ക് പറയുന്ന് പറയും. മേടിക്കേല ഉം അതാരോടും മേടിക്കേല ഒരു മനുഷ്യരോട് മേടിക്കല പൈസ ആര് കൂടുതൽ പൈസ കൊടുത്താലും വേണ്ടാന്ന് പറയും
ഉം ഉം
ഉം ഒരു വീട്ടിൽ പോന്ന് കഴിക്ക അങ്ങെനന്താ ഒരു പ്രത്യേക ടൈപ്പാ നമ്മള് കൊടുത്താ മാത്രമേ മേടിക്കുള്ളൂ വേറെ ആരുടെയും പൈസ ഏ ഹസ്ബൻൻ്റോ നാട്ടിലാ ആ നാട്ടിലാ ഇപ്പ ഇവിടെ ഇല്ല ഇപ്പൊ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരു സ്ഥലത്തോട്ട് പോയിരിക്കുവ
ആഹ് ശരി ഉം പിന്നെ മോ മോ മോനെതാ എടു ട്ത്ത് ത് സയൻസോ കൊമേഴ്സ ഉം ആൺകുട്ടികള് ഒരു വിധം ഫുളള് കൊമേഴ്സ ആഎന്ന ഓക്കേ.